ഹലോ ആഹ് കേൾക്കുന്നില്ലേ?
ആഹ കേക്കുന്നു കേക്കുന്നു.
ആ നല്ലത് ആ സുഖമാണ് വിശേഷം ഏ റംബൂട്ടാൻ ഉണ്ടായിട്ടില്ലേ ഇപ്രാവശ്യം.
റംമ്പുട്ടാനുണ്ട് പക്ഷേ നിറയേ പൂത്ത് വന്നപ്പോഴേ അങ്ങനല്ല ഉണക്ക സമയത്താ പൂത്തത്.
ആഹ് അപ്പൊ മഴ അതിൽ അങ്ങനെ ചൂടൊണ്ട് പോയി. ഉണ്ടാവുല്ലേ?
ആ അതുകൊണ്ടാ അങ്ങനെ പൂവൊക്കെ കുറെേ അങ്ങ് കരിഞ്ഞു പോയി.
ആഹ് പൊറത്ത് മേടിക്കാൻ കിട്ടൂലേ അതവിടെ പൊറത്ത് മേടിക്കാൻ കിട്ടൂലേ അത് പൊറത്തുന്ന് ആ ഇവിടെ ഉണ്ടായി ഇണ്ടായിട്ടുണ്ട് ഇപ്പോ.
ആണോ?
ആ അപ്പൊ ഈ മഴയും കൂടി അപ്പൊ നല്ലോണം ആയിട്ടുണ്ട്.
ആഹ് നമുക്ക് നേരത്തെേ അത് പൂത്ത്. അത് കാരണം ച അവിടെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാ നിൽക്കുന്നേ അവിടെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാനുള്ള ഒരു സൗകര്യമൊന്നുമില്ല അങ്ങനെ വരമ്പത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനത്തുള്ളൊരു സിറ്റേഷനി നിക്കുവാ അത് കാരണം
നല്ല വലിയ മരായിട്ടുണ്ടാവൂല്ലേ?
മരം ഒന്നും ആയില്ല.
മ് മാറ്റി കുഴി
ആഹ് അത്രെയും നമുക്ക് സ്ഥലം കൊറവാ ഫ്രണ്ടിലൊക്കെ
ആഹ് ആഹ്
അപ്പഴ് അത് അങ്ങനെ അങ്ങ് നിക്കുവാ പക്ഷേ കഴിഞ്ഞ വർഷൊക്കെ നെറെയെ പിടിച്ചായ്ര്ന്ന് ഈ വർഷം ആഹ് വെയിലെ ത്ത് ആയതോണ്ട് അം കരിഞ്ഞ് പോയി പൂവൊക്കെ കൊറയൊക്കെ
ഉം എ ഏ ഏതാ കളെറ് റെഡ്ഡോ? യെല്ലോ? റെഡ്ഡ് എ ഏ
അധികം കണ്ടിട്ടുള്ളെ റെഡ്ഡ് ആണ്
അഹ് ആഹ് ഇവിടെ റെഡ്ഡെന്നേണ്
ആഹ് പക്ഷെ ഇങ്ങനെ കടേലെക്കെ എല്ലാ ഇരി
ആഹ് യെല്ലാം കാണാം അവടെങ്ങനെ കാണാ ഇത് മാണെങ്കി ഇങ്ങനെ ബഡ്ഡ് ചെയ്തതോ ആഹ് അതൊക്കെ ആയിരിക്കും വാണെങ്കി ലെ
ഇതിനകത്തും ഈ ചക്കര കണക്ക് ഇതും വരിക്കെയും കൂഴയുണ്ട്
ആഹ്
ഉം കൂഴ വരിക്കെയാണെങ്കി ഭയങ്കര ടേസ്റ്റായിരിക്കും അത് നമ്മളോട് വായിലോട്ട് ഇടമ്പഴേ അലിഞ്ഞ് ആഹ് കുരൂന്നിഞ്ഞ് വേറിട്ടിഞ്ഞ് പോരൊള്ളു
ആഹ്. ആഹ് റംബുട്
ആഹ് അയ്ന്റെ മാം തും അയ്നത്ത് നറയെ മാംസവും ആഹ് അത് കൂയേണ് ആഹ് അത് പക്ഷേ ആ കുരുവിനകത്തു നിന്നങ്ങോട്ട് നമുക്ക് കടിച്ചെടുക്കാൻ പാടല്ലേ
പാടാണ് അത ഇവിടെള്ളത് സെപ്പറേറ്റ് ആയിട്ട് കല്ലോണം പോവന്നെ ചെലെ നമ്മള് മേടിക്കണ കാണാം ഒട്ടിപി ച്ച് ങ്ങണ്ട്
ആഹ് ഹാ ആഹ് ആഹ് കഴിക്കാനും കിട്ടൂല അമ്മള് നല്ല വെല ഇരുന്നൂറ് ഇരുന്നൂ ചെലര് വെടിച്ചൊണ്ടന്നാ ആഹ് തോടും കളഞ്ഞിട്ട് അയ്നത്ത് ആഹ് കുരുവിനകത്ത്ന്നിട്ടിഞ്ഞിട്ട് വേർവിട്ട് വരും
ആഹ് വരൂല ഭയങ്കെര ബുദ്ധിമുട്ടാണ് അത്
പിന്നെ വേറെ എന്തൊക്കെണ്ട് ചെടികള്, മരങ്ങള്
വേറെ എന്താ പ്ല ആഹ് മറ്റേ ചെറ്യേ പ്ലാവേള് ഇണ്ടോ?
ഇല്ല ഇല്ല
അതില്ല ആഹ് തറ ആഹ് പണ്ടത്തെ മറ്റെ വ വലിയതആള ആയിരിക്കുംല്ലേ
വലിയ വല്യ ബലാഗുകളുണ്ട് നമ്മൾ താമസി ക്കുന്നിടത്തല്ലാതെ വേറെ പുരെടത്തില് വേറെ പറമ്പോണ്ട് അവിടെ വല്യ പ്ലാവോ ക്കെ ണ്ട്
ഉം അവിട്നന്നോ കൊണ്ടല്ല്
ആഹ് അവിടന്നാ കൊണ്ടുവരുന്ന ചക്കയക്കെ നമ്മള് സ്കൂട്ടിൽ എടുത്തച്ചോണ്ടരും നമ്മുടെ ആവ ത്തിന് പേടുത്തൊണ്ട് വരും
ആ ആ റോഡിന്റെ മെയിൻ മെയിൻ ഭാഗ തന്നെയാണോ അതൊ ഉം
ഇപ്പോഴത്തെ അല്ലാതെ ഈ സപ്പോർട്ട ഒക്കെ ഉണ്ടോ
ആ സപ്പോർട്ടക്കയ്ച്ചിട്ടില്ല അ തയ്യാൾ ഇങ്ങനെണ്ടായി ഇണ്ട്
തൈ നേഴ്സറിന്ന് മേടിച്ച് വെച്ചാന്നോ
മച്ചതാണ്
പക്ഷെ നമ്മള് സപ്പോർട്ടക്കെ മേടിച്ചിട്ട് അതിൻ്റെ കുരു കൊണ്ടിട്ടിട്ട് ഞാൻ ഒത്തിരി പ്രാശ്യം നോക്കി കിളിപ്പിച്ച് എടുക്കാൻ കിളിച്ചു വരുന്നില്ല പിന്നെ ഉണ്ടായിട്ടില്ല മ മൊളച്ചു പോലും വരുന്നില്ല
ആ ഇപ്പ ചെലേത് അങ്ങനേണ് ഞമ്മള് ഉം പൊറ് മേടിക്കന്നെ വാണം
ആഹ് ആ ആഹ് പക്ഷെ സപ്പോട്ട എനിക്കിഷ്ടവാ അതും പിടിച്ചാ നറയെ
നല്ലൊണണ്ടാവു അതിമേ അത് പിടി ചെലേത് അങ്ങനേണ് എ എന്ത് ആ സപ്പോട്ട ജ പിന്നെ കറിവേപ്പിന്റെ അത് ചെലതൊക്കെ പിടിച്ച് കിട്ടണം
ആഹ് അതാണ്
ത്താണോ അത് നല്ലോണം പെ
ആഹ് ആ കറിവേപ്പില അതുവല്ല കറിവേപ്പില നമ്മളിങ്ങനെ കൊണ്ടുവെച്ച എത്ര കെയർ കൊടുത്താലും വെയ്യത്തില്ലെ ഇപ്പം പിന്നെ ഏ ഇപ്പം എനിക്ക് ഇങ്ങനെ പുടിച്ച് വരുന്നത്ങ്ങനെ ഓരോരുത്തര് പറഞ്ഞ് പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ഈ നാരങ്ങയുടെ തൊലി ആഹ്
തൊലി പിന്നെ മീൻ കഴ്കിയ വൾ
ആ മീൻ കഴുകിയ വെള്ളൊക്കെ ഒഴിച്ചു കൊടുത്തപ്പം പിന്നെ അതിൻ്റെ എലയും പൊട്ടിക്കില്ലേ
ആഹ്
ഒരു വർഷം വരെ വള ഇച്ചിരി വളർന്ന് അതിന് ശരിക്കും ശാഖകളൊക്കെ വന്നിട്ട് ഇല പിടിക്കാം ഒള്ളന്നു പറഞ്ഞു
ആഹ് ആ ഞമ്മൾ ഞമ്മക്ക് കണ്ട് ചെറുതായി വലുതാവുമ്പോ വൽതാ ണ്ടാവു തന്നെ നമ്മൾ പൊട്ടി
ആഹ് അതന്നെ നമ്മൾ അന്നേരം ആ നമ്മൾ കടയിൽന്ന് മേടിക്കുന്നോരെ അല്ല അതിന്റെ ഒരു മണം ഒരു
ആഹ് നമ്മൾ നമ്മളടുത്ത് വീട്ടില്ണ്ടാക്കണത് വേറെ മണാണ് മറ്റേത് നമ്മുക്കൊരു ഇതില്ലല്ലോ അത് വെറും വല്യ വല്യ ഇലേണ് പറ
ആഹ് ഒരു മണവും ഇല്ല ആഹ് നമ്മള് വീട്ടിൽന്ന് പൊട്ടിക്കുന്ന നല്ല മണം ആയിരി അല്ല അതുകൊണ്ട്‌ നമ്മള് കൊണ്ട്‌ വച്ചിട്ട് ഞാൻ പിറ്റേന്ന് ഒരാഴ്ച കഴിയുമ്പോഴേ അതിൻ്റെ എല പൊട്ടിക്കാൻ തുടങ്ങു അങ്ങനെ ഇപ്പോൾ ആൾക്കാര് പറഞ്ഞാ അങ്ങനെ ഇല എലയും അടത്തരുത് നല്ല വളവും കൊടുക്കാൻ പറഞ്ഞു മീൻ മീൻ വെ പുളിപ്പിഞ്ഞ കഞ്ഞിവെള്ളൊക്കെ പുളിപ്പി
ആ കഞ്ഞിവെള്ളം തലേന്നത്ത കഞ്ഞിയ വെള്ളം ഒക്കെ ഒഴിച്ചാല് നല്ലോണം ണ്ടാകും നല്ല ഇലകള്ണ്ടാ ണ്ടാവുന്ന് കഞ്ഞിവെള്ളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാ
ആഹ് അങ്ങനെ ഇപ്പം ഞാഒരെണ്ണം കൊണ്ട്‌വെച്ച് ഒത്തിരി വളർന്ന് തേമ്പിച്ചേർത്തിട്ട് നമ്മളെന്നും നോക്കും പുഴുവൊക്കെ കേറും
ആഹ്
വേറ ചെടീന്നൊക്കെ പുഴുവൊക്കെ
വേണ്ടത് മ്മക്ക് പുഴു വരും
ആ ഹാ ഹാ നമക്ക് പച്ചമുളകൊക്കെ അതിൻ്റെ അടുത്ത് കൊണ്ട് തക്കാളി അങ്ങനെയൊക്കെ ഉള്ളത്
ആഹ്തൊക്കെ ഇണ്ടാക്കിയിട്ടണ്ട് അതൊക്കെ ഇങ്ങനെ ടറസിന്റെ മൊക
ആ ടെറസിന്റമോള്ള് ടെറസെന്റമോള് ഗ്രോ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട് അവ വളം അങ്ങനെ നമ്മള് പ്രത്യേകിച്ചൊന്നും മേടിച്ചിട വീട്ടിൽ നമ്മള് പച്ചക്കറി അരിയുന്നതിന്റെ വേസ്റ്റ് തന്നെ ഒഴിക്കുന്നത്
അങ്ങനെ ഒഴിക്കുന്നതായിരിക്കുംല്ലേ
പിന്നെ ച ചാരം വല്ലപോ പ്പോഴും അങ്ങനെ ഇടും
ആഹ്
ആ അങ്ങനെയൊക്കെ ഉള്ളു അത്യാവശ്യം നമ്മടെ ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ കിട്ടും.
എഹ്
ഒരു കാശ്മീരി മൊളക് ഒണ്ടല്ലേ അ അത് നമ്മള് മേടിച്ചിട്ട് ഏ ഉണക് പൊടിപ്പിക്കാൻ നേരത്ത് അതിന്റെ ഒരു അരി ഇ ട്ട് പക്ഷേ അത് നല്ലയായിട്ട് പിടിച്ച് നല്ല നീളത് അത് പക്ഷേ പെട്ടന്ന് ഉണ്ടാവും, പക്ഷെ അത് പെട്ടെന്ന് മൂത്ത് വരത്തില്ല, മറ്റേ മുളകൊ ക്കെ മറ്റെ മുളക് പെട്ടെന്ന് അങ്ങ് പഴുത്ത് വരും. ഇതിന് ലൈഫ് കൂടുതലാ, ഇതങ്ങ് നിക്കും, നമ്മള് ശരിക്കും ഇപ്പം വിളഞ്ഞു വന്നു ഇല്ല. കൊറേ ഒത്തിരി നാള് കഴിഞ്ഞിട്ടേ അത് വിളഞ്ഞ് വരൂ, പക്ഷേ അത് നല്ല പച്ചയ്ക്ക് നമ്മൾ കറിയിലൊക്കെ ഇട്ടാൽ നല്ല രുചിയാ അത്, നല്ല മണവുവാണ്. മറ്റേ മുളവിന്റാണ്.
നമ്മള് ആദ്യം വിചാരിച്ചു കാശ്മീരി മൊളക് കണ്ടാല് നമ്മൾ പൊടി മ് മാത്രം മേടിക്കുമ്പോ വെറും കളറാണ്, പക്ഷേ നമ്മള് ഈ കാശ്മീരിന്റെ മൊളക് പൊടിപ്പിച്ച് കഴിഞ്ഞാലും ആ നല്ല കളർ കിട്
ആഹ് നല്ല കളറ് കിട്ടും, ഞാനും ഇപ്രാവശ്യം അടിച്ചത് കാശ് നല്ല കളറ്.
ആഹ് ഞങ്ങൾ ഇതേമാർക്ക് മറ്റേ മൊളകും വാങ്ങുമ്പോ ഇത് കൊറച്ച് അര കിലോനും ഇതും വാങ്ങും ആ മിക്സ് ചെയ്ത് വാങ്ങും, ന്നട്ട് പിന്നെ പൊടിപ്പിക്കും, ആഹ് കളറും കിട്ടും മ് ഇതാണ് നമ്മൾ ചിക്കനൊക്കെ ഇങ്ങട് പൊരിക്കുമ്പോ പിന്നെ ഈ ക ഇ കാശ്മീരി മൊളക് ട്ട് കയിഞ്ഞാല് മറ്റേ കളറിന്റെ ആവശ്യം വര്ണില്ലല്ലോ, മറ്റേത് നമ്മള് കളറ് എഹ് മ് സാധാ മൊളകുംപൊടി ആണെങ്കി കൊറച്ച് കളറും കൂടി കൂട്ടി ന്ന്ട്ട് നമ്മൾ മിക്സ്‌ ചെയ്യും. അ പിന്നെ ഈ കാശ്മീരി മൊളക് പൊടി ഇണ്ടാവണോണ്ട് ഒരു മ് ത് മീന്ക്കാണെങ്കിലും നല്ലെ എന്താ മ് ഇവിടൊക്കെ പ ഇള്ള മറ്റ് സാധാ മൊളകും പൊടി പൊടിപ്പിച്ച് നല്ല എരിവുണ്ട്. അപ്പോ മീനക്കൊക്കെ ആമ്പോ കളർ ഇണ് അല്ലേ വുണ്ടാവും ആ അപ്പോ പിന്നെ കാശ്മി സുഖല്ലേ അപ്പോ പിന്നെ കാശ്മീരി മൊളകിലാണ് ഇതാക്ക കാരണം മ്മക്കാ ചോ
ആ അത്തന്നെ കറിങ്ങനെ വെച്ച് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്നാലും ഒരു തൃപ്തി വരും അതിങ്ങനെ ആ ഹെ കറി ആ കളറൊക്കെ കണ്ടാല് വരും. ആ ആ ഞങ്ങളല്ലേലേ തേങ്ങ കൊറച്ച ഉപയോഗിക്കുന്നെ മൊളക് മൊളക് ഇട്ട കറിയാ കൂടുതലും വയ്ക്കുന്നെ.
ആഹ് ആഹ് ആഹ് തേങ്ങ ഒക്കെ ഉണ്ടോ
ആ തേങ്ങയുണ്ട്
ഉം
തേങ്ങ ഇപ്പൊ ഇപ്പം പിന്നെ തേങ്ങക്ക് വില കുറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം
നല്ല വെ ആ നല്ല വെല ഉണ്ടായിരുന്നു ഇപ്പൊ കുറവുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ തേങ്ങ തെങ്ങ്മ്മീല്ലാ നമുക്ക് കിട്ടാനുംല്ല
ഹാ ഹ ഹാ തെങ്ങ്മ്മേ തെങ്ങില് തെങ്ങില് തേങ്ങ ഇല്ലാഞ്ഞ കിട്ടാനും ഇല്ലാഞ്ഞ അങ്ങനെ വെളീന്ന് റേറ്റ് കൂടുന്നത്
അതാണ് റേറ്റ് കൂടുതലും ആണ് കഴിഞ്ഞ പ്രാവശ്യം അ അങ്ങനെ നല്ലോണം ബുദ്ധിമുട്ട് മുട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യംന്ന അത്രക്ക് വന്നിട്ടില്ലന്ന
ആ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തേങ്ങ ഉണ്ടായിരുന്നു നമ്മുടെ ആവശ്യത്തിന് കൊടുക്കാനൊന്നും കാണത്തി അത്‌ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം തെങ്ങില് തേങ്ങ കൊറവാ
എത്ര തെങ്ങ്ണ്ട്
മൂന്നാല് മൂട് തെങ്ങുണ്ട്
ആഹ് ആഹ് അതൊക്കെ അ എന്താ വല്ല്യ തെങ്ങേളാ അതോ മറ്റേ പതിനെട്ടാം പട്ട അങ്ങനെ ആഹ്ആഹ് അങ്ങനെ ആകുമ്പോ എന്താറിയൊ തെങ്ങ്കളൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് വാണം ഇത് പണ്ടത്തെ തെങ്ങേ ളുണ്ടാവുമ്പോ നമ്മക്ക് സുഖാണ്
ആ ഹാ ഹാ
പ്പൊ എന്നുണ്ടാവുംന്ന് കരുതി
ആഹ് അതാണ് ഇതാകുമ്പോ താഴെന്ന് അടർതേം ചെയ്യാം തേങ്ങ അടർത്താനും ആളെ കിട്ടത്തില്ല
ആഹ് അതാണ്
നമുക്ക് ഒരു ചെറിയ തെങ്ങുണ്ട് അത് സാധാരണ തെങ്ങാണ് അത് തോട്ടി വെച്ചടത്തിയിട
ആ ആഹ് ഇപ്പൊ പണ്ടാതിൻ പറഞ്ഞ തെങ്ങ് നല്ലോണ ണ്ടായിരുന്നു അപ്പോ അത് പ റബറിന് വില കൂടിയപ്പൊക്കെ തെങ്ങ് റബറ് മുറിച്ചുങ്ങാണ്ട് അടൊക്കെ
ആ എന്റെ വീട്ടിലൊക്കെ അങ്ങനാ റബ്ബറൊക്കെ റബ്ബറായപ്പഴും തെങ്ങൊക്
മുറിച്ചങ്ങാണ്ട് റബ്ബർ വെച്ചു ഇപ്പൊ ആ റബ്ബറിന് വെലയില്ല തെങ്ങി ന് വെല കൂടും ചെ
വെലയും കൂടി ഇപ്പോ റബ്ബർ വെട്ടാതെ കിടക്കുവ വെട്ടിയാല്ലേ വെട്ടി ആ റബ്ബറിന് വെല കൂടിയപ്പോഴേ അല്ല റബ്ബറിന് വെലയില്ലാതോണ്ട് ഇ ഇപ്പം വെട്ടുന്നില്ല
ളതാണെ അപ്പോ കൂ
പുല്ല ആ കൂലികൊടുക്കാനേ ഒള്ള് പിന്നെ നമ്മള് സ് സ്വന്തം വീട്ടുകാര് തന്നെ വെട്ടുവായി അയിന്റെ കറെയെടുക്കുവാന്നെങ്കി-
ആ എന്നാ വല്യ കൊഴപ്പല്ല-
ആഹ്
മറ്റേ അത് മറ്റേ റബ്ബറിനുണ്ട് കൂലി - ഓര് ഒരു രൂപ രണ്ട് രൂപ ഒക്കെ വെച്ചങ്ങാണ്ട് ഒരു ഇതങ്ങനെ ഇ ഇത് റബ്ബർ മരത്തിനുണ്ട്-
ആഹ് ഹാ ഹാ പിന്നെ പിന്നെ എന്റെ ഓ ശരി ശരി ഓക്കെ -